ഹലോ
ആ എന്തൊക്കെ
ഹലോ കേക്കുന്നില്ലേ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആ ഓക്കെ ആ എന്താ പേരെന്താണ്
ആ പേര് ഞമ്മളെ പേഴസണല് കാര്യങ്ങള് പറയരുത് എന്നാ തോന്നണതില് ! ! ! ! ! ! ! ! ! ലിള്ളത്
ആണോ എനിക്കറിയില്ല ഞാൻ ഇന്ന് ജോയിൻ ചെയ്തതാണ്
ആ ഞമ്മള് ചാറ്റീചെയ്തീന്നില്ലേ
ആ ഇങ്ങള് തന്നെയാണ് ചാറ്റ് ചെയ്താളാ ഇത്
പിന്നെ ഞാൻ നോക്കുമ്പോൾ! ! ! ! ! ! ഉണ്ട് വന്ന് കിടക്ക്ണ്ട് ഞങ്ങളോട് പറയാൻ മറന്നും ചെയ്തു
ആ അത് ശരി
കൊഴപ്പില
ആ എന്തേലും വർക്ക് ചെയ്യണ്ടോ?
ആ വർക്ക് ചെയ്യണ്ട്.
ഏ എന്താ വർക്കെണേ?
ഞാന് ഓഫീസ് സ്റ്റാഫ് ആയിട്ട് എന്ത് സോളാറിന്റെ ഓഫീസില്.
ആ ആ അത് ശരി. മാരീഡാ?
ആ മാരീഡാണ്.
ആ പേഴ്സണൽ ഡീറ്റെയിൽ ഒന്നും ഞമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ പാടുണ്ടാവില്ലല്ലേ?
വല്ലാതെ പറഞ്ഞാല് കുട്ടികളെ പറ്റിയൊക്കെ പറയാം.
ആ എനിക്കറിയില്ലത് സംഭവേ. കുട്ടികളുണ്ടോ?
ആ രണ്ടാള്ണ്ട്. ഇങ്ങക്കോ?
മൂന്നാളുണ്ട്.
ആ.
ഒരു മോളും രണ്ട് മോനും ഇല്ല ഞാന് ഓൺലൈനിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യലുണ്ട് ഇങ്ങനെ പല മറ്റേ ഡയറക്ട് സെല്ലി അങ്ങനെയൊക്കെല്ലെ
ആ നിങ്ങളെന്താ ഫുഡിന്റെ അങ്ങനെ എന്തോ കണ്ടു.
ആ ആ പിന്നെ യൂട്യൂബ് ചാനല്ണ്ട് അങ്ങനെക്കെ ഇങ്ങനെ. എല്ലാറ്റിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ.
പോവാണ്. മക്കളെത്രേ വൽതായ്‌ക്കണോ?
ആ മോൾക്ക് വല്ലിയാൾക്ക് പത്ത് വയസ്സ് അതിന്റെ താഴുള്ളാൾക്ക് എട്ട് വയസ്സ്. ആൾക്ക് ആറ് വയസ്സ്.
ആറ് വയസ് അഹ് ശെരി അങ്ങനെ പോണ് എ അ ഓരോക്കെ ത്രീലാ?
മോള് ഏ ഇപ്പോ ആറാം ക്ലാസ്സിലാണ്.
ആ
ഇപ്പൊ ചെറിയാളെ ഇപ്പോ ചേർത്തിട്ടൊള്ളൂ.
അയ് ശെരി.
കെ ഇപ്പൊ കൊറആയോ അപ്പൊ വീട്ടില് വർക്ക്പോർത്ത് ആദ്യം തൊട്ടെന്നെ വർക്ക്
ആദ്യം തൊട്ട് ട്ട്ന്നെ ചോദിച്ചാല് ഇല്ല നാലു മാസം ഞാൻ പിന്നെ ഡിഗ്രി ഡിസ്റ്റൻസ് ഇട്ത്തു. അങ്ങനൊക്കെ ചെയ്ത് ഇപ്പൊ
ഈ ആറു മാസം കൊണ്ട് ഡിഗ്രി ഡിസ്റ്റൻസ് ഇട്ക്കുമ്പോ എങ്ങനെ എത്ര
ഞാന് റെഗുലാറാട്ടോ ഇട്ത്തത്.
ആ ആ.
ആഹ് അയ്ല് ഫീസ് എന്താ അമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്നെയാണ്.
ആഹ്.
അപ്പൊ അങ്ങനെപ്പോ നാല് വർഷല്ലേ? പിന്നെ നിങ്ങള് പറഞ്ഞ പോലെ ആറു മാസത്തൊക്കെ ഇണ്ട്.
ആ ആ. ഞാനേ ഞാനെന്താ ചോയിച്ചറിയോ ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ പ്ലസ് ടു എഴുതാ വിചാരിച്ചിട്ടേ അപ്പൊ കൊറേ ഇങ്ങന ഫോണിളിങ്ങനെ നോക്കുമ്പോ കാണ ഓരോ ആപ്പിൽ ഇങ്ങന ആറ് മാസ സംക്കൊണ്ട് പ്ല ടു ഡിഗ്രിക്കെ ന്നൊക്കെങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങൾ പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞപ്പോ ഞാൻ വിചാരിചു അങ്ങനെ ചെയ്യാൻ പറ്റൊന്ന് വിചരിച്ചിട്ട് ചോദിച്ചതാ.
ആ അങ്ങനെ ഇട്ത്താ കൊഴപ്പൊന്നുല്ല. പശെ പക്ഷെ ഇൻക്ക് തോന്ന്ണ് അത്രക് ഇങ്ങട്ട് ഇത് ഇണ്ടാവൂല സ
സർട്ടിഫിക്കറ്റിന് വാല്യൂ കുറവായിരിക്കുംവാണെങ്കിലേ?
ആ വാല്യു കൊറവാണ് ഇങ്ങ ഇന്നങ്ങൾക്ക് അത് കംപ്ലീറ്റ് റ്റാക്കാൻ നോക്കി കൂടെ പ്ലസ്വൺ പ്ല ഏ പ്ലസ്ടു
ആ എഴുതണം വിചാരിച്ചിട്ടാണ് ഇപ്പോഴാണ് കുട്ടികളൊക്കൊന്ന് കൊറച്ചൊന്നായി ഒന്നായി ഒന്ന് ഫ്രീ ആയത്.
ആ ഒറ്റക്കാണോ?
ആ ഒറ്റ അല്ലേ ഞാനിപ്പവാടെയ് ഇന്റെ ചെറു മോൻക്കെയ് ചെറിയാൾക്ക് കുറച്ച് ഡിസ്ബ്ലിറ്റി ഇണ്ട് അതായത് ഓന് കേൾവിക്കും സംസാരത്തിനും ബുദ്ധിമുട്ടുണ്ട് ഇണ്ടേയ് അപ്പൊ ഓന് ഞാൻ ഇവിടെ ആഹ് ഞങ്ങളവടെ അടുത്തൊരു സ്കൂൾ ഇണ്ട് ഇതിന്റെതായിട്ടുള്ള ഇട് അങ്ങനെ ടി ലിബിറ്റി അതായത് മോന് സംസാര പ്രശ്നാണ്. അപ്പൊ അതിന്റാതായിട്ടുള്ളൊരു സ്പെഷ്യൽ സ്കൂളിൽ ഇപ്പോ ചേർത്ക്ക അപ്പൊ ഞാന് ഇപ്പൊ ആ ഇപ്പ ഇന്റെ വീട്ടിലാ ഇള്ളത്. അപ്പൊപ്പോ കുട്ടികള് മൂന്നാളും പോയി കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീയല്ലേ ഉമ്മീം ഞാനും തെന്നെ ഒള്ളൂ അപ്പോ ആ അന്യത്തിയിണ്ട് ഓൾ കോളേജിൽ പോകും അപ്പന്നപ്പോ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ചെയ്യാ വിചാരിട്ടേ
അങ്ങനെ തൊടങ്ങിയതാവുംലെ. ആയി ശെരി അ നിങ്ങളെട ക്കൊക്കെ വാട്സപ്പില് വെരോണ്ടോ അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞരണ്ട്.
ഇതിലിപ്പോ എങ്ങനെയാ നമ്മുക്ക് പത്ത് മിനിറ്റോ ഒരാൾക്ക് സംസാരിക്കാന്
പറയാൻ പാടില്ലന്നാണ് എനിക്ക് തോന്നുന്നത് റൂൾസ്
ആ അള്ളേ ഇ ഇതി ഇതിലുള്ള സംശയങ്ങൾ ഇതിൽ ചോദിക്ക ക്കാൻ പാടില്ല
ആ ഞമ്മള് നഞമ്മളെ എജ്യൂക്കേഷന് മക്കളെ പറ്റീട്ട് ഫുഡ് ഉണ്ടാക്കാന്
ഉം ഇല്ല എനിക്ക് നോമ്പല്ലന്ന് നോമ്പെടുക്കാൻ പറ്റിണ്ടായില്ല
ആ ഇൻക്കും
ഇവിടെ നോമ്പോ ഇണ്ട് ഉമ്മാക്കും ഇവര്ക്കൊക്കെ നോുമ്പണ്ട് ണ്ടൊക്കെ ആയി അയണ്ട് ഇവരെന്താ നെയ്ച്ചോറൊക്കെന്ന് വെച്ച്ണ് സ്ന്ത നമ്മള് സ്വന്തം പെരില്കുബോ പിന്നെ വല്ലാത അടുക്കളക്കും പോവണ്ടല്ലോ
അതാ പിന്നല്ലേത് അപ്പ സുഖാണ് മറ്റത് നമ്മളൊക്കെ അറിയണ്ടേ
ഉണ്ടകുമ്പോ പിന്നെ അതൊന്നുമല്ല
അതൊന്നുല്ല അതന്നെ എന്നിട്ട് എവിടുത്ത മക്കളൊക്കെ?
മക്കളൊക്കെതാ ഇവിടെണ്ട് ഓരോരുത്തർ ഓരോരോരുത്തർ പെയിന്റിങ് ഓരോരു
ആ ആ അങ്ങനെ ആങ്ങാളാര് ഇണ്ടോ
ഇല്ല ഇല്ല ആങ്ങളാരില്ല
ആ
ആങ്ങളാരില്ല ഉപ്പ എന്റെ ഇപ്പോൻ മരിച്ചിട്ടിപ്പോ ആ അഞ്ചാറ് വർഷയി അപ്പൊ വീട്ടിലിപ്പം നമ്മള ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ?
ആ അതന്നെ ആ
ഉം അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടേ പിന്നെപ്പ നമ്മള് പ്ലസ് ടു ഇല്ലാണ്ട് എന്ത് കഴിഞ്ഞാലും
ഇന്നാ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കോഴ്സിനൊന്നും
കമ്പ്യൂട്ടർ ഞാൻ കൊറച്ച് പഠിച്ചു എ ഡി സി എ ൻ കുറച്ച് കുറാച്ച് മുന്നേ പഠിച്ചിട്ട് പരീക്ഷ എഴുതില
അതാ
ഒന്ന് പരീക്ഷ ചെയ്താതെ എന്തോ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് ഇതപോലെ പരീക്ഷ എഴുതിയില്ല ഇപ്പൊ പഠിച്ചതൊക്കെ മറക്കം ചെയ്തന്നനി ഇപ്പ ആദ്യ ന്ന് കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചേണ്ട അവസ്ഥയും ക്കെതീക്കൂണു
പിന്നെ പെട്ടെന്ന് എവിടലൊക്കെ വർ സെറ്റ് ആവാെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്
ആ ഇങ്ങനെ ഇരി നക്കുമ്പ എന്താ നമ്മളെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ ഒരാളെ ഡിപ്പെൻഡറ് ചെയ്യണ്ടേ
ആ അതാണ് അയിലാറൊക്കെ സുഖം ഇങ്ങനത്തെ ഇങ്ങനൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ്
ഉം അപ്പൊ ഞാനിങ്ങനെ കൊറ ടെൻത്തിനൊന്നും നമുക്ക് ഒരു ജോ ഇത് കിട്ടൂല പിന്നെ ഞാൻ ഓൺലൈന ആയിട്ട്ന്റെ ടെലികോളിങ് ചെയ്തീനു ഓരോ ഈ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമ ഒക്കെ ഇങ്ങനെ ആ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾക്ക് നമ്മള് ഇങ്ങനെ ഇത് എടുത്ത് കൊടുക്കൂല്ലേ എന്താ പറയാ അങ്ങനെ കോഴ്സ് വേണോ എന്നൊക്കെ ചോദ പിന്നെ കസ്റ്റമർ കേരളം അങ്ങനത്തൊക്കെ എനിക്ക്ഷ്ടമുള്ള പരിപാടിയാണ് അതൊക്കെ അങ്ങനത്തെ ആ അങ്ങനത്തൊക്കെ ചെയ്യും പിന്നെ എനിക്കിങ്ങനെ ഞാൻ പൊതുവേ ഇപ്പ ഞാൻ നമ്മൾ ഓൺലൈനി ചെയുമ്പോ തന്നെ അതികം ഫോൺ ആണല്ലോ മെയിനായിട്ട് വിളിക്കുക സംസാരിക്കുക ആ കോൾ ചെയ്യ അപ്പൊ അത് ഞാൻ ചെയ്തേര്ന്നു പക്ഷെ പിന്നെ അത് എന്താ അതിപ്പോഴും ചെയ്യണ ണ്ടാർന്നു പിന്നെപ്പ അത് വെച്ചാല് നമ്മള് വിചാരി അച്ചമാതിരി ഒരു കൃത്യ ഒരു എമൗണ്ട് ഒന്നും കിട്ടൂല്ല. അത് എപ്പോഴെങ്കിലും കിട്ടിയാ കിട്ടി.
ആഹ് ആ ഒരു ദായിക്കാരല്ലേ അപ്പൊ പിന്നെ ഇങ്ങള് വേറൊന്നും നോക്കിട്ടും ഇണ്ടാവൂല.
അന്ന് നോക്കിട്ട്ല്ല അപ്പൊ ഞാന് എന്താ വിചാരിച്ച് വെച്ചേക്കാ എന്നാ എന്തെങ്കിലൊക്കെ നോക്കി പുറത്ത് ഇപ്പ ഇവനെ രാവിലെ. ണ്ടോയിവിടും കൊൺണ്ട്രുക്കെ വാ
ആഹ്
അപ്പൊന്നാ ഇവനെ കൊണ്ടോയി വിട്ടിട്ട് എന്തെങ്കിലും കിട്ടാണ് ന്ന്ണ്ടെങ്കില് പിന്നെ വൈകുന്നേരം വരെ ഇങ്ങനെ നിക്കണ്ടല്ലോ?
അഹ് ശെരിയാണ് അപ്പ പിന്നെ അങ്ങനെ എന്തിലേലും ഒക്കെ തായാല് സുഖാണേനും
ചാര്ച്ചിട്ടേ
ന്നാ
അപ്പൊ നോക്ണ്ട് അപ്പൊ ഈ എന്താപ്പോ പ്ലസ് ടു എഴുതാ തോട്ട്
ആഹ് ആഹ് ഒരു ബുദ്ധിമുട്ട് ഇൺണ്ടേനുലെ
അഹ് കോൾ ക്കേഷം പറയാൻ പറ്റൂ
ആഹ് ടെൻത്തോള് പറയാൻ പറ്റാ ഇപ്പയ്ന് മാക്സിമം ഇപ്പൊ പണ്ട് അ ആദിക്കോക്കെ പ്ലസ് ടു കഴിഞ് ഇപ്പൊ ഡിഗ്രി ഒക്കെ ആവലൊട്ങ്ങികുണുലെ ഇപ്പൊ ഡിഗ്രി ഒക്കെ ആവലൊട്ങ്ങികുണു അറിയാ ഹലോ കേക്കുന്നില്ല ഹലോ
ഹലോ
ഹലോ കേക്ണില്ലേ
ആഹ് അതാണ് ടെൻത്തോള്ളു പറയാൻ പറ്റ ഉം ആഹ് കേക് ണ്ട ല്ലോ
ഉം എടക്ക് ബ്രേക്ക് ആവ്ണ്ട്ല്ലെ?
കേക്ൺല്ലേ?
എടക്ക് ബ്രേറ്റായി ബ്രേറ്റായി പോവ്ണ്ട് അതാവും
ഉണ്ട്. ഇപ്പ കേക്ക്ണ്ടോ?
ആ ഇപ്പൊ കേക്ക്ണ്ട്. എടേൽ ഒന്നണ്ട് ബ്രേക്കാവ്ണ് ണ്ട്.
ഇവിടെ പൊതുവേ നെറ്റ് വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുണു. അതോണ്ടായിരിക്കാം ചെലപ്പോ.
ആഹ് ചെലപ്പോ പിന്നെ സൈറ്റില് കൊറേ ആൾക്കാര് ഇണ്ടാവുമ്പളും ആ ഒരു ബുദ്ധിമുട്ട് ഇണ്ടാവല്ണ്ട്.
ഉം ഉം.
ഇനി എന്താന്ന് കറക്റ്റ് അറിയില്ല. എന്നിട്ട് ഇമ്മൊക്കെ എവിടെ അനിയത് ത്തിക്ക് ഇന്നോൽക്കൊക്കെ ഇന്ന് ലീവാവുല്ലേ?
ആഹ് ഇന്ന് പൊതു ലീവല്ലേ? ഇന്ന് എല്ലാർക്കും ലീവാണ്. ഉമ്മ അതാ ഫുഡ്ഡൊക്കെ റെഡി ആയി ഇങ്ങനെ. ബാങ്ക് വെയിറ്റിങ്ങിലാണോരൊക്കെ.
ആഹ്.
ആറര ആറേമുക്കാലയ്യണ്ടേ.
ആറെ മുക്കാലൊക്കയ്യണം. ഇപ്പൊ പിന്നെ നേരം വൈകിട്ടാണല്ലോ ല്ലെ ബാങ്ക്.
ഇപ്പൊ ബാങ്ക് നേരം വൈകിട്ടാണ് അത്രീം ഞാൻ പറയട്ടെ രാത്രി കൂടു അല്ല നേരം വെളുക്കാൻ കെടന്നിട്ട് പ്പെടാപാട് പെട്ണ ഓർത്തപ്പൊ.
അല്ലാഹ് ഇൻക്കൊന്നും ഒർക്കം തെകീണില്ലാ.
ആഹ് എന്നാ നേരം വെളുത്തയിഞ്ഞാല് നേരം വെള്ത്താമ്മക്ക് ഒർ ക്കണ്ടാവും. പക്ഷെ അപ്പൊറക്കം വരൊക്കെ ചെയ്യും. രാത്രിയാങ്ങനെ
രാത്രി അങ്ങനെ ഇരിക്കും. അതന്നേണ് എല്ലാരവസ് തന്നെയും. പിന്നെ? കൊറച്ച്ങ്ങട്ട് കഴിഞ്ഞാലാണ്. എന്നയിക്കോട്ട
ആഹ് ഓക്കെ ഓക്കെ ആ ശെരി. .